എലോ എലോ
അലോ കേൾക്കില്ല
ആ ചെറുതായിട്ട് മിസ്സിങ് ഉണ്ട് തോന്നണ്
പ്പളോ
ആ ന്തൊക്കെണ് ന്നട്ട് ണ്ഴിചോ
ഭക്ഷണക്കെഴിച്ച് ങ്ങൾ ഭക്ഷണ ഭക്ഷണകെഴിചോ
ഓ
എന്തെന് ന്ന് സ്പെഷ്യൽ
ഇന്ന് സ്പെഷ്യൽ വടെ ആരുല്ല ഞനും മോളും മാത്രേഒള്ളു അപ്പൊ അങ്ങൾ ബോ മ്മന്റെ വീട്ടിലാ
ഏ
പ്പഞങ്ങൾങ്ങട് തട്ടികൂട്ടി ണ്ടാക്കിയതാ
ങ്ങ അങ്ങ രണ്ടളും ഒറ്റക്
പ്പന്നിനും ഒരു മൂഡ് ണ്ടാവില്ലല്ലോ
ആ ങ്ങട്ട് ഉമ്മ ഒന്ന് വരിയോ
ഇല്ല അടെ മ്മക്ക് സുഖല്ല മ്മമ്മക്ക് അങ്ങനെ രണ്ടുസം ക്കാൻ വേണ്ടി പോയതാ
ആഹ് അപ്പൊ ഞ്ഞ് രണ്ടിസം എയ്ന്ട്ടേ മ്മ വരൊഒള്ളൂ
മഴല്ലേനിയോ
ആ ന്ന് രാവിലെ എല്ല മഴത് ഒര അഞ് സുബയ്ക്ക് കഞ്ചനിക്ക് അവിടെ പെയ്തിയേനൊ അപ്പൊ?
ഏ ബടല്ല മഴയേനി
ആ പിന്നെ മയേതിയില്ല പിന്നെ മയ കറിങ്ങനെ മൂടി നക്കണ്ട് വെയിലും ഇല്ല മൈ ഇല്ല അങ്ങനെൊരി ഇതില്.
അവിടെ ചെറുതായിട്ട് വെയിലുണ്ട് ഇപ്പൊ ഒരു മയന്റെ ഒ ഇത് വന്നിന്
ഇവിടെ വെയിലല്ല ഞാൻ മൂടിക്ക അന്ന് ഫുള്ള്
ആഹ ആഹ
രണ്ട ദിവസം അല്ല സുഖണ്ട വെയിലായിന് ഡ്രെസ്സൊക്കെ എല്ലതി ഉണങ്ങാനൊക്കട്ട ആഹ വെൽണ്ടാവുബോ നല്ല വെയില് മഴ യ്യയ്യുമ്പോ നല്ല മഴന്ന്
അതെ
എന്നാലല് കഴിഞ്ഞ കൊല്ലാത്ത് അത്ര കിട്ടിയില്ല അല്ലേ പ പക്ഷെ ഈ സമയത്ത് ആ ആഹ കഴിഞ്ഞല്ലേ ഈ സമയത്ത് ആ് ലാറ്റിക്കാവ് അറിയില്ലഞ്ഞേ
അങ്ങനെ പെയ്താ ഭയങ്കര പേടിയാ
ആഹ് ഈ ഒരുൾ പൊട്ടലും അങ്ങൻത്തെ ഇതൊക്കെ കേക്കുമ്പോ ഇപ്പൊ തന്നെ എത്ര കുട്ടികളായി ഈ വെള്ളത്തിലേർങ്യാണ്ട് ഇതാവ്ണേ
ആഹ്
പൊർത്തു കൊർ രണ്ട് മൂന്നാല് വാർത്തകണ്ട്
ഇപ്പൊ ഇവിടെ അടുത്ത അങ്ങനെ ഒരു ഒരു വീട്ടില് രണ്ട് കുട്ടികൾ അങ്ങനെ മുങ്ങിയീണ്ലേ കൊള
ആഹ് ആ ഹ് ആ കുളത്തിലെ ഉപയോഗൊന്നുല്ലാത്ത കൊള ഇനി ഉപയോയിക്കാത്ത
ആഹ ആഹ് ന്യൂസ് കണ്ടീനി
പോയി കളിക്കാൻ പോയി അയില് പോയേല് വീണതാ അങ്ങനെ എന്തോ ആണ് തോന്ന്ണ്
ഉം
ആ മ കാക രണ്ടുട്ടുള്ളന്നേ ഉള്ളു
ഓ ന്റെമ്മോ വല്ലാത്തൊരു ഇതാ ണൊക്കെ
ആഹ് ഇ ന്റെ ആ നാ വല്യ നാത്തൂന്റെ അയിന്റെടുത്ത് ആന്ത ആ ഒരു കുടുംബാണ് അവര് പ്രസവം നിർത്തിം ചെയ്ത്ണ് അറീണ്ട് അക്കേ കേൾക്കുമ്പോ ഒരു ദാ
ഉം ഓരോത്തർക് ഓരോ പരീക്ഷണം
ആഹ് മോളോടെ ഒർങ്ങ
ഉം ഇന്നലെ വടെ കറണ്ട് ല്ലേ നി രാത്രി പത്തര പത്ത് മണിക്കെങ്ങാണ്ടും പോയിട്ട് ഒന്നര ആയിണ് വന്നപ്പോ കറണ്ട് വരുന്ന വരെ ചൂടോ കറണ്ട് വരണ്ട വേ അതേ എന്താമ്മ കറണ്ട് വരാത്ത എന്താ കറണ്ട് വരാത്ത പറഞ്ഞാൽ കറണ്ട് വന്നാരേ ഞങ്ങള് ഉറങ്ങിയത്
ഏ ഇൻവേർറ്റർ ഇണ്ടാവൂല
ഇല്ല അതില്ല
ആഹ് അഹ് ഓക്ക് ചൂട് ട്ത്ത്ണ്ടാവും
ന്നാ അൽ അല്ലെങ്കിൽ ഫാന് ഇപ്പോം അമ്മള് ഓഫ് ആക്കുകയാണെങ്കിൽ അത് ഓഫ് ആവണേന് മുന്നന്നെ ഓള് ഒണരും
ആ ഹ്
രാത്രി കറണ്ട് പോവാണെങ്കില് ഒക്കെ ഓള് വേഗം അറിയും
ഓ ക്ക് ഫേം വാണ്ടിരും
ഉം ഏത് തണുപ്പാണെങ്കിലും മഴ യാണെങ്കിലും ഫേന് വേണം അതിന്റെ ആഹ്‌ സൗണ്ട് ഇങ്ങനെ കേൾക്കണം
ആഹ് ഹ്‌ അത് അമ്മക്കും അങ്ങനെല്ലേ പിന്നെ ഒരു പൊത്പ്പും
അതെ എത്ര ഫുള്ളിലിട്ടാല് അഹ് പൊത്ച്ച് കിടക്കയും ചെയ്യൂ
ആഹ്‌ ന്നോട് വെല്യാപ്പ ഒക്കെ ചോയ്ച്ചും ഇങ്ങള് പിന്നെ എന്തിനാ പൊതക്ക്ണെ
ആഹ്‌ അതന്നെ
ഇഹ്‌ ഇത് രണ്ട ഇല്ലാതെ ഉറക്ക വരൂല്ല
ആഹ്‌
ഇവടെ കറണ്ട് പോയിട്ടൊന്നുംല്ലേ നി ഇന്നലെ പിന്നെ ഇൻവേർറ്റർ ഇണ്ടായോണ്ട് കര്ണ്ട് പോയാലും എല്ലാതുംദേ
അമ്മള് അറിയൂലല്ലോ
ആഹ്‌ പിന്നെ മോട്ടർ അങ്ങൻത്തൊന്ന് ലൈറ്റും ഫാനും ഒക്കെ ഇടാ മോട്ടർ അങ്ങൻത്തൊന്നും ഇടാൻപറ്റൂല
ആഹ്‌ ആഹ്‌ അധികം കറന്റ് പിടിക്കണൊന്നും പറ്റൂലല്ലോ
ഏഹ്‌ അത് ചില ഇൻവർട്ടറുകളുണ്ട് മോട്ടറിനൊക്കെ വ
ആഹ്‌ ആഹ്‌ അതെന്തെ ഇത്ര ലീവ് കിട്ടിയ എങ്ങനെ
ഏയ് ആഹ്‌ അത് ഇനി അംഗനവാടിക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോരൂള്ളൂ എന്നാണ് അങ്ങനെ ഒന്നും ഇനി ശനിയാഴ്ച പോകും തിങ്കളാഴ്ച മുതൽ പെരുന്നാൾക്കന്നില്ല പെുന്നാൾ കഴിഞ്ഞ് നാത്തുമാരുടെ നിക്കലും പോക്കൊക്കെ കഴിഞ്ഞിട്ട്
ഏഹ് അത് ശെരി
അല്ല പെരുന്നാക്ക് ഞാൻ അങ്ങനെ വരിലില്ല വന്ന് വരിയാണെങ്കിൽ അന്ന് പോവും
ഏഹ്
നാത്തൂമാര് വരുന്നകൊണ്ട് ഓര് എന്നെങ്കിലുവാ വരിക അപ്പൊ ഓല് വരുമ്പോ ആഹ്‌ ഓല് വരുമ്പോ ഞാൻ അവിടെ വേണം
ആഹ്‌
ഓരില്ലാത്തപ്പം പോരാം ഓര് ഉണ്ടാവുമ്പം ഉമ്മാക്ക് എന്നെ അവിടെ വേണം എന്നെങ്കിലും അല്ലേ ഓല് വരിക പറഞ്ഞാണ്ട്
ആഹ്‌ ആഹ്
അപ്പൊ പിന്നെ ഓരല്ലാവരും കൂടെ നിക്കുമ്പോ രസാണ് നേരം പോണ അറിയില്ല
ആഹ് അതെ
ഉമ്മാന്റെ തൊള്ള പൂടൂല്ല ഞങ്ങൾക്കൊക്കെ കുട്ടികൾ ഇങ്ങനെ കച്ചറ കൂടിയാണ്ട്
ആഹ്‌ എല്ലാരും ഉണ്ടാവുമ്പോ ഒരു രസവാ
ആഹ് ഉമ്മ ഒരു വടി എടുത്ത് വച്ചിട്ട് അങ്ങനെ നടക്കൂ ഞങ്ങളല്ല പുറത്തുട്ട ചരിച്ചുവാണ്
ആഹ്‌
പത്ത് പന്ത്രണ്ട് പേരക്കുട്ടികളുണ്ട് ഇതൊക്കെ പാടെ കച്ചറേക്കാരം
ഹം
ഉമ്മാക്ക് റെസ്റ്റുണ്ടാവൂല
ആഹ്‌
അപ്പ പിന്നെ ഓലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞിട്ടാ പോന്നേ
ഒക്കെ ചെറിയ കുട്ടികളാരിക്കും
ഏ കൊറച്ചൊക്കേ ചെറുപ്പ വലുപ്പമില്ല എല്ലാരും കൂട്ടം കൂടുമ്പോ അപ്പൊ ഏറ്റവും വലുതാക്കാതെ പ
അല്ല പ പറ്റ വല്ലിയൊരൊന്നും ഇപ്പൊ അയിന് കിട്ടൂലല്ലോ ഇപ്പൊ ഇന്റെ ആഹ് എനിക്ക് ആകെ ഒരു നാ ത്തൂന്നേള്ളൂ ഓൽക്കിപ്പോ വലിയ മോള് പടി ഓളെ നിക്കാഹ് കഴിഞ്ഞ് ഡി ഗ്രി സെക്കൻഡ് ഇയർ ആയി
അങ്ങനെ ഒന്നാകുമ്പ കിട്ടൂല
ആഹ് അതാ ഞാൻ ചോയിച്ചത് അങ്ങനെ വടി എടുത്ത് ബാക്കി കൂടെ നടക്കുവേ
അങ്ങനെ ഒക്കെ ഒരു അഞ്ചെണ്ണണ്ട് ഒരു ആറ് ഏയ് എട്ട് വയസ്സായോലാ പിന്നെ എട്ടില് ഒമ്പയില്
ആഹ്‌ അതൊക്കെ പിന്നെ പറ്റും മറ്റേത് കൊറച്ചൂടെ പ്രായം കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ആ വീട്ടിക്ക് വരാൻ തന്നെ കുട്ടികളെ കിട്ടൂല
ആഹ് അ കിട്ടോ ആ എന്റെ വല്യ നാത്തൂനുണ്ട് അത് പക്ഷേ ആൺ കുട്ടിയാണ്
ആഹ് ആൺ കുട്ടിയോളെ തീരെ ത്തത് ഓൽക്കൊരു പ്രായം കഴിഞ്ഞാ പിന്നെ ഓലെ ഫ്രണ്ട്സ് ഓലെ ചുറ്റുപാടായല്ലോ
ആഹ് ഇവിടെ അധികും ആൺകളെന്നെ പെൺകുട്ടികളാകെ നാലുട്ടികളള്ളൂ ബാക്കിയൊക്കെ ആൺകുട്ടികളാ
ഏഹ് നമ്മൾക്കന്നാ ഇന്റെ വി വീട്ടിലാണെങ്കിലും അവടെ ണെങ്കിലും ആൺകുട്ടികള് കുറവാ
ആഹ് അയ്നിവടെ മ്മാക്ക് ഫുൾ പെൺുട്ടികള ഒരു ആൺകുട്ടിയള്ളൂ അതിന് റബ് കൊടുത്താക്കാരും ഫുള് ആൺകുട്ടികള്
ആഹ്
പേര കുട്ട്യാള് നാലെണ്ണ പെൺകുട്ടികളോള്ളൂ വാക്കിയൊക്കെ ആൺകുട്ടികളാ
അവിടെ ഇന്റെ വീട്ടിലും പെൺകുട്ടികളാണ് പേരെ വീട്ടിലും പെൺകുട്ടികളാണ്
ഏഹ് ഏഹ് ഇടെ ഇന്ക്ക് ഞങ്ങുള് നാല് പെൺകുട്ടളാ ഇപ്പൊ ഇന്ക്ക് അത് രണ്ടും ആൺകുട്ടികളാ
പക്ഷെ അവടെ നേരെ തലതിരിച്ചാ അവിടെ ആകെ ഒരു നാത്തുനേ ഒള്ളൂ പക്ഷെ ഒൽകൊക്കെ കുട്ടികള് ഫുള്ള് പെൺകുട്ടികള ത തുന് ഒരു ആൺകുട്ടി ഇപ്പ എളച്ചന് ഒരാൺകുട്ടി ണ്ടായിന് അങ്ങനെ രണ്ടെണ്ണ വ്ടെ
ആഹ്
മുത്തച്ഛന് ഫുള്ള് പെൺകുട്ടികളാ
ആഹ് എത്ര ആളാ
നാല് പെൺകുട്ടികള് ഇപ്പൊ പ്രഗ്നന്റാണ് പ്ര സവിക്കാനായിണ് ഇനിപ്പോ എന്താണാവോ
അതിനൊരു ആൺകുട്ടി ആവട്ടെ
എക്സൈറ്റ്മെന്റല്ല എന്താ ആൺകുട്ടി ആവട്ടെന്ന്ചാരിചിക്കാഎല്ലാരും
ആഹ് ഇന്റെ രണ്ടാമത്തെ പ്രസവത്തിൽ എല്ലാരും പെൺകുട്ട്യാറഞ്ഞനിന്നു നാതുമാരും മ്മീം അതിന് അ ഫസ്റ്റ്ത്തത് രണ്ടാമത്തെത് നല്ല വ്യത്യാസംണ്ടായിന് നമ്മ ള്ളത് അപ്പോല് പെൺകുട്ടിയാന്ന് ഒറപ്പിച് ഫസ്റ്റ് ഞ ഇങ്ങ്ട്ട് കർത്ത്തായിന്
അതൊക്കെ വെറുതെ ഈ ലക്ഷണങ്ങള് നോക്കി പറയണ വെറുതെണ്
ബല് പെകുട്ടിയാണ് പെകുട്ടി ആണ് റഞ് കൊതിർന്നു ഹോസ്പിറ്റൽ ഇത്ങ്ങനെ കാണിച്ചന്ന് ട്ടവൽ ഇങ്ങനെ മാറ്റുമ്പോ
പക്ഷെ നമ്മള ബടെ പറയല് എന്താ നമ്മളെ നല്ല രസം വെ ക്കാണെങ്കിൽ പെകുട്ടിയാണ് നറയും
ആഹ് അയനെ ആ അങ്ങനെ നിക്ക് രണ്ടാമത്തെ അപ്പൊ ഒര് പെൺകുട്ടിയാണ്ന്ന് ഉറപ്പിച്ച്
ആഹ്
അത്ഞ്ഞിട്ട് ഹോസ്പിറ്റൽന്ന് ങ്ങട്ട് ട്ടർക്കി ഇങ്ങനെ പൊന്തിച്ചോട്തപ്പോ ഇബൽ എല്ലാവരും അന്തം വിട്ട് അതില് ഒരു നാതൂന് സ്റ്റാറ്റസൊക്കെ ഇങ്ങിട്ട് പെൺകുട്ടിക്ക് റെഡി ആക്കിച്ചീന്. ഓളാ നല്ലോംഅന്തംവ്ട്ട്.
ഇങ്ങക്ക് എളച്ച മുത്തച് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
അയ്നാരൂല്ല ഒറ്റ മോനാഅവിടം.
അയ്ശെരി. ഉം
ബാക്കി ഉം നാലും നാതൂമാര് പെൺകുട്ട്യാളാ.
ആഹ് അപ്പൊ പിന്നെ ഓല് വരുമ്പോങ്ങള വിടെ ഇണ്ടാവും വേണല്ലോ.
ആഹ് രസ്സാണ് എല്ലാരും കൂടുമ്പോ പിന്നെ എല്ലാരും പോയി കഴിഞ്ഞ ഒരു എടങ്ങറാ
ഉം ആഹ് അതന്നെ.
ക്ക് ആദ്യം അവ്ടെ എതെപ്പൊ ഭയങ്കര എടങ്ങേറേര്ന്ന് ആരുംല്ല, ഞാനും ഉമ്മിം. ന്റെ ഹസ്ബൻറ്റും അമ്മോശാക്കിം ഒക്കെ ഗൾഫില്. നാത്തൂമാര് ഓലെവിട് ഞാനും ഇമ്മീമ ഒറ്റക്കെന് രണ്ട് കൊല്ലം.
ആ ഹ്ഉം
പിന്നേണ് ഹസ്ബൻഡ് നിർത്തി പോന്ന്, ഇപ്പ എല്ലാരും നിർത്തി പോന്ന്.
ആഹ്
ഇവിട്ന്ന് തോനെ ന്റെ വീട്ട് തോനെ ആൾക്കാര്ണ്ട് അവിടുന്ന്ങ്ങട്ട് ഒറ്റ പെട്ട് പോകുമ്പോ.
ആഹാ, ഇവിടിം അങ്ങനെന്നെ ഞാന ങ്ങനെ അങ്ങട് പോയന്ന് അതേ അവസ്ഥേന്. പക്ഷോരൊക്കെ ഉണ്ടെന്നാലും അമ്മക്ക്അം അമ്മളേതായ ഒരു ഇത് കിട്ട ട്ടണെങ്കില് അങ്ങൻത്തെ ആൾക്കാര് വാണല്ലോ. നമ്മുക്കിപ്പ അമ്മള അവിട്ത്തമ്മാരോട് പറണെങ്കിൽ അമ്മക്ക് ഒര്ലിമിറ്റ്ണ്ടല്ലോ പറണേന്. അല്ലെങ്കി പിന്നെ നമ്മൾക അത്രീം അങ്ങൻത്തെ ആൾക്കാരാവണം, അങ്ങനെ അങ്ങനാണ്ട് വല്യൊരു. ഇതല്ലാണോ അങ്ങനെണ്ടല്ലോ.
ആഹ് ഏഹ്
ആഹ് ന്നാഅയ്കോട്ടനാ.
ആഹ് ന്നാ ശരി ആഹ് ആഹ്.
ഉംഹെ